ഹലോ
ഉ
ഹലോ
ആഹ് എന്തവർത്താനം?
ആഹ് നല്ലവർത്താനം. എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ?
നല്ല
ഉം അയ് ശരി എന്താപ്പൊ പണി?
എന്ത്ല്ല വിടെ ങ്ങനെ ഇരിക്കാ. മക്കളൊകൗടെ?
താ വ്ടണ്ട് അവനെ പഠിപ്പിക്കായിരുന്നു.
ന്നാ ആഹ് അഅ് ശരി മ മദ്രസ്തതില്ലേ.
ആഹ് കളിക്കാൻ ഭയങ്കര മടിയാണ്.
അ ആഹ് പങ്ങനെ മടി കുട്ട്യേക്ക് അയിന്‌ സ് മദ്‌റസ് സ് സ്കൂള് പൂട്ടിയതൊണ്ടെ
പോവാന് പോയാലുഷാറാണ് സ്കൂൾലും മദ്റസിലൊക്കെ പോയാല്. നല്ലുഷാറാണ് പക്ഷെ വീട്ടി ആഹ് വീട്ടിലിരുന്നാ ഭയങ്കര മടിയാണ്.
ആഹ് ആഹ് പ്പത്തെ കുട്ട്യാ ക്കൊക്കെ പഠിക്കാന് അല്ല
ഒന്നാ ഒന്നാമത്പ്പൊ വിരുന്നുകാരും ഒക്കെണ്ട് വടെ. ഊം ഓനെ ഓൽക്ക് ഊം ഓൽക്ക് പ ഞമ്മള് ഇപ്പൊ സ്കൂള് പോയിക്കാണ്ട് പഠിക്ക ഓരുഷാറാണ് ഓര്ക്ക് സ്കൂള് തൊറക്കാനായോ തൊറക്കാനായോന്നുള്ള ചോദ്യാണ്.
ആഹ് ആഹ് അയിന് സ്കൂൾപോ പണ്ടത്ത മാതിരിന്നല്ലേ ആഹ് ഓൽകോലഷ് ഇഷ്ടപ്പെട്ട മാതിരിക്കല്ലെഓലപ്പോ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ
മ് ടീച്ചേർസ്ന് പിന്നോല്ക്ക് ഇഷ്ടമ്പോ ഓലെന്താ എന്താ പറയണച്ചാ അതിനിക്ക് നീങ്ങ്ന്നാ ടീച്ചെയ്സല്ലെ ഇപ്പല്ലത്
ആഹ് അതന്നെ ഇപ്പൊ കളികളിലൂടെ ഓല് ഓലെ വൈബിനെന്താണോച്ചാ അതിനനുസരിച്ചാണ്ട് പഠിപ്പിക്കല്ലേ
ആഹ പഠിപ്പിക്കണത് അയിനനുസരിച്ചാണ് ഉ ഭയങ്കരതാണ് സ്കൂൾക്ക് പോയി പഠിക്കാൻ നല്ല ഇഷ്ട്ടാണ് ഓ ഇത് വീട്ടിന്ന് ങ്ങനെ പഠിപ്പിക്കുമ്പോ ഒരു ദേഷ്യണെന്നൊള്ളു
പഠിക്കണ അന്നത്തെ മതിരോന്നല്ല ഞമ്മളെ പഠിപ്പിക്കണെ കൊറെ വാടിട്ത്ത് അടിച്ചും ചീത്ത പറഞ്ഞും അങ്ങനെയൊക്കെണ് ഞമ്മളെ പഠിപ്പികല്
അതെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ അതല്ലല്ലോ. ഇപ്പൊ അവരെറഞ്ഞാല് പ. പാട്ടിലൂടെയും കളിയിലൂടെയും ഒക്കെയാണ്, ഗെയിമ് കളി അങ്ങനെയൊക്കെയാണല്ലോ അവര് പഠി ക്കുന്ന രീതി
ഇപ്പോ അടിക്കാ പാടില്ലല്ലോ
ആഹ് ആഹ് അടിക്കാൻ പാടില്ല ഇപ്പം അതാ നിയമം. പക്ഷെ അടി അടിക്കേണ്ടൊരവസ്ഥ, അവസ്ഥ കുട്ടികൾ വരുത്തുന്നില്ല.
ആഹ്, അതാണ് ഇപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞത് കേട്ടെ
ആഹ്, പറഞ്ഞത് അനുസരിക്കുന്ന മക്കളാണ്. പക്ഷെ മാഷ്, ടീച്ചേഴ്സ് അതിനനുസരിച്ച് മക്കളോട് നിക്കണ് ണ്ട്.
ആഹ് അടിണ്ട് ഇപ്പൊ കുട്ടിയാളൊക്കെന്താണെന്ന് മനസ്സിലാക്കി അയിമല് ഇങ്ങനെ
കായിരുന്നുന്ന് മാഷുമ്മാരും ടീച്ചേഴ് സാളൊ തന്നെ ന്നാലും ഷൗട്ടിയാലില്ലല്ലോ ഞമ്മളോട്, നല്ല സൗണ്ടില് സംസാരിക്കാം, ഒച്ചത്തിൽ സംസാരിക്കാം വടിയെടുത്ത് അടിക്കാം ആഹ് ഇപ്പൊ അതല്ല ഇപ്പൊ മക്കളൊന്ന് മുയ്മൻ വിളിക്കാൻ കഴിയൂല. അത്രേം ഇഷ്
ആഹ് അത്രക്ക് അങ്ങനെ ഞമ്മക്കങ്ങനെ ബഹുമാനം ഒരു
അഹ് ബഹുമാനം നല്ല കൂടുതലാണ്. അന്നെക്കന്നെ നമ്മക്ക് ബഹുമാനി ഒരു മാഷ്
പേടി ആ ഭാഗത്ത് നമ്മള് പോക
പോകൂല അത്രയും പേടിയേന്നു അന്ന്. അവരെ മുഖത്തേക്ക് നോക്കുമ്പോ തന്നെ ഒരു പേടിയേനു
മുഖത്ത്ക്ക് നോക്കാനും പേടിയാണ്. പിന്നെ ഓല് വര്ന്ന്ണ്ടെങ്കി ആ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞ് മാറ, പോവ, മാറി നിന്നാണ്ട്. അങ്ങനെയൊക്കെയാന്.
ആ അതെ ഇപ്പൊ അതല്ലല്ലോ. ഇപ്പൊ മക്കള് മാഷന്മാരും അവിടെ നോക്കി നടത്താണ്. ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സവടെ നോക്കി നടക്കാണ്
ഇപ്പൊ അങ്ങനെണ്
ടീച്ചേഴ്സിന്റെ മേ. കയ്യിയില് പിടിച്ച് തൂങ്ങ
ആഹ്. പ. ആ. ആ ഇന്റെ മക്കള് ഒക്കെ തന്നെ. ടീച്ചേഴ്സ് ഫുൾ അങ്ങനെ
ആഹ്. ആഹ്. ഇപ്പൊ അങ്ങനെണല്ലോ അവരെ ഇഷ്ടത്തിന് ടീച്ചേഴ്സാള് ഇങ്ങട് നിന്ന് കൊടുക്ക
ആനിന്ന് കൊടുക്കാണിപോ
ഉം
മുന്നേ നറഞ്ഞ അങ്ങനല്ലെയിന്നിലല്ലോ നമ്മക്കും അതിന്റെയൊരു പേടിയാണ് നമ്മുടെ ഇഷ്ടത്തിന് നോക്കാനൊന്നും പാടില്ലായിന് ഓല് പറഞ്ഞേരുന്നുണ്ടെങ്കില് അത് പഠിക്ക പറഞ്ഞിരുന്നെങ്കി പിറ്റേന്നെക്ക് പഠിക്കാൻ പറയണെങ്കി അത് പഠിച്ചു വരുകന്നേ വേണം
ആഹ്
ഉം
പിന്നെ അടിയായിരുന്നു അന്ന് ഫുൾ അടിക്കലായിരുന്നല്ലോ.
ആഹ് ഇപ്പം അടിക്കാൻ പാടില്ലല്ലോ കുട്ടികളെ ഇപ്പൊ കുട്ടികളെ കുട്ടികളെ രീതി എന്താണോ ഓൽക്ക് ഇഷ്ടപ്പെട്ട രീതി എന്താ
ആഹ് അത് ഏത് കളിയിലൂടെ ആയാലും അവരെ പഠിപ്പിച്ചെടുക്കയാണ് ചെയ്യണത് ഏത് എന്തൊരു കളിയണു ക്ലാസ് റൂമില് എന്തൊക്കെയൊ ഗെയിമ് കളി കളിക്കണ് അതൊക്കെ അതിലൂടെ കണക്കായാലും മാക്സ് ആയാലും അല്ലാത്തത് ഇംഗ്ലീഷൊക്കെയാണേല് ഒരു ഗെയിമ് രൂപത്തിലാക്കി എടുത്തേക്കണ് ഇംഗ്ലീഷ് ഒക്കെ ഇപ്പൊ.
ആഹ് അങ്ങനെയാണു പഠിപ്പിക്കണേ പെട്ടെന്ന് തന്നെ അത് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവണണ്ട് ഇപ്പൊ തീരേ കുട്ടികൾക്ക് പഠിക്കാത്ത കുട്ടികൾ ക്കുള്ള ക്ലാസ് അതേപോലെ ഇപ്പൊ ഈ കഴിഞ്ഞ എക്സാമില് തോറ്റ കുട്ടികളെ വിഷയം ഏത് വിഷയത്തിലാ തോറ്റതന്ന് വെച്ചാൽ ആ കുട്ടികളെ വീട്ടിക്ക് വിളിച്ച് രക്ഷ് താക്കളായിട്ട് സംസാരിച്ച് ഇപ്പ രണ്ടാമത് ക്ലാസ്സ് വെ ക്കാ എന്നിട്ട് ആ എക്സാം ഇനിയും സ്കൂൾ തുറക്കണേന് മുന്നായിട്ട് നടത്ത എന്നിട്ട് അതിന് പാ പാസായുണ്ടോന്നു നോക്കുക എന്നിട്ട് മാത്രമേ പാസായിട്ടില്ലെങ്കി അവിടെ ഇരുത്തുള്ളൂന്ന് അതിന് ശ്രമിക്കാണ് എന്നിട്ടും അങ്ങനെലും പാസ് ആകുവാണെങ്കില് പാസ്
അങ്ങനെ തന്നെപ്പൊ ആഹ് അങ്ങനെ തന്നെപ്പൊ അവർക്ക് വേണ്ടിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ടീ ചേഴ്സ് നൽകുന്നുണ്ട് പിന്നെതാ രക്ഷ്യ ആ രക്ഷിതാക്കൾക്കും തന്നെ എന്ത് കാര്യം വേണേ ടീച്ചേഴ്സിനോട് സംസാരിക്കാം ടീച്ചേഴ്സും കൂടെ പറയലാണേ അവരെ അടിക്കരുത് കേട്ടോ അവരോട് ശൗ സംസാരിക്കരുത് ട്ടോ നമ്മള് അവർക് ക്ക് വേണ്ട രീതിയില് നമ്മള് വെർ ബേക്കില് നിന്ന് ഒന്ന് പുഷ് ചെയ്താൽ മതി അവര് തന്നെ പഠിച്ചെടുത്തോളും അവരെ കിട്ടാലേ അവര് പിന്നെ ബുക്ക് അവർക്ക് വെറുപ്പായിട്ട് വരും അതുകൊണ്ട് അവരെ ദേഷ്യപ്പെടുത് അവരോട് ദേഷ്യപ്പെടരുത് അങ്ങനെയൊക്കെ പറയല് മീറ്റിങ്ങിനൊക്കെ ചെന്നാല് ടീച്ചേഴ്സ് അങ്ങനെ സംസാരിക്കാറ്
ഓൽക്ക് വേണ്ട രീതില് ഓല് പഠിക്കും നമ്മളത് നിർബന്ധിച്ച് അടി ചെൽപ്പിക്കേണ്ട കാര്യമില്ല
ആഹ് അതാ പറയാറ് അതിന്റെ ആവശ്യല്ല ശരിയാണ് ഒര്കണക്കിന് അവര് പറയുന്നതും ശരിയാണ്
ആഹ് ഞമ്മള് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് കുട്ടികൾക്ക് മടി വരല്
ആഹ് അതെ നമ്മള് പഠിക്ക് പഠിക്കങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല അവര് ക്ക് വേണ്ടത് അവര് പഠിക്കും വെറുപ്പിക്കരുത് വെറുപ്പിച്ച അവർക്ക് അതോട് കൂടി തീരും അവരത് പിന്നെ ബുക്കിനോട് ബുക്കൊരു അവർക്കൊരു ശത്രു ആയിട്ട് മാറാണ് പിന്നെ
ആഹ് അതാണ്
അവർക്ക് അവർ ഇഷ്ടത്തില് ഇഷ്ടത്തിന് അവര് പഠിക്കണം ഇഷ്ടത്തിനനുസരിച്ച് അവര് പഠിക്കണം അതാ വാണ്ടത് ഇപ്പോ ഇന്റെ മോനെ തന്നെ ക്ലാസ് റൂമില് ഞൻ സാറോട് ചോയിക്കും അവന് എങ്ങനെയാ സാറെ പഠിക്കാനൊക്കെ ക്ലാസ് ചോയ്ച്ച അവന് ഉഷാറാണെന്നാ പറയാ പക്ഷെ ഞാൻ പറയും വീട്ട്ന്ന് അവന് ബുക്ക് തൊറന്ന് നോക്കലില്ലാട്ടോ സേറെന്ന് പറയും പക്ഷേ സേറ് പറയും ക്ലാസില് അവന് ഉഷാറാണ് അവൻ നല്ല ശ്രദ്ധിക്ക്ണ ണ്ട് എല്ലാ കാര്യത്തിനായാലും ഓ ഓനൊരു സ്റ്റാറാണ്ന്നാ പറഞ്ഞത് ഇപ്പൊ ടീച്ചേഴ്സ് മാഷന്മാരടക്ക അയിനക്ക് കുട്ടികളെ രീതിക്ക്ങ്ങട്ട് ആഹ് കേൾക്ക്ണില്ല?
ക്കങ്ങളൊക്കെ ആയോ ഇന്നെട്ട്?
ആഹ് ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്ക്ണ് ണ്ട് ഇഞ്ഞ്പ്പോ നല്ല ളെക്ക് ഇള്ളത്ക്കെ വാങ്ങാണ്ട് പിന്നെ യൂണിഫോം അടിക്കാൻ കൊടുത്തിട്ടില്ല യൂണിഫോമ് കൊണ്ടന്ന് വെച്ചിട്ടുണ്ട് അടിക്കാൻ കൊടുക്കണം സ്കൂളിൽ നിന്ന് യൂണിഫോമിന്റെ ശീല കിട്ടുവല്ലോ അത് അടിക്കാൻ കൊടുക്കാന്ണ്ട്
ആഹ് ആഹ് യുണിഫോമും ബാഗും
ആഹ്
ആഹ ഒക്കെ വാണല്ലോ പറിയാ
കേൾക്കുന്നില്ല? ഹലോ
ആഹ് ആഹ് പറയ് പറയ് കേ കേക്ക്ണ്ട് പിന്നെയോ? ഒക്കെ മാണല്ലോ പറയാ എല്ലതും മാണല്ലോ അല്ല ഉം അപ്പൊ ഏത് ഇല്ലേലും ഇണ്ടാക്കി കൊടു വാങ്ങിച്ചു കൊടുത്താലും കുട്ടിയക്ക് പഠിക്കാന്ള്ള ആവേ ശം വാങ്ങിച്ചു കൊടുക്കാനൊരു സന്തോഷാണ്
അവർക്ക് വാങ്ങി കൊടുക്കണം എന്നെങ്കിലെ അവര് പഠിക്കൊള്ളൂ അഹ് ഇങ്ങനെ ഓരോ ഓരോ വർഷം ആ താല്പര്യത്തിനനുസരിച്ച് നിക്കണം ഓവറായിട്ട് നിക്കും ചെയ്യരുത് ഒരു മിതമായ രീതിയില്ങ്ങനെ അവർക്ക് അൻസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കണം
നിന്ന് കൊടുക്കണം നിന്ന് കൊടുത്താല് പിന്നെ കുട്ടികൾക്ക് പഠിക്കാന്ള്ള ഇതുണ്ടാവൊള്ളു
ആഹ്
ആ
അവിടെത്താ ബുക്കൊക്കെ വാങ്ങിയോ?
ആഹ് നോട്ട് ബുക്കൊക്കെ വാങ്ങ് ണ് ഒക്കെ വാങ്ങീണ് നോട്ട് ബുക്ക് വാങ്ങിണ് പൊതി വാങ്ങിക്ക്ണ ഇഞ്ഞ് ബുക്ക് മറ്റേ ബുക്ക് കിട്ടീട്ട് വേണം പൊ ഇത ആ മറ്റേ ബുക്ക് കിട്ടിട്ട് വേണം പൊതിയാനും
അത് ശരി ഉം ഉം യൂണിഫോമില്ലേ അവിടെ?
ആ യൂണിഫോമ്ണ്ട് യൂണിഫോമ് പിന്നെ ഇതാ ഷൂവും അടക്കം ഒക്കെ മൊത്താണ് എല്ലോം വേണം
ആഹ് അഹ് ശരി
ഉം
അതൊരു രസാണ് ഈ യൂണിഫോമ്ക്ക് അയിന് അനുസരിച്ചുള്ള ഷൂ ഒക്കെ ഇട്ട് പോകുമ്പോ ചെല സ്കൂളിലൊന്നും ഇപ്പോ അങ്ങനെ നിർ ബന്ധ ആക്കിയിട്ടില്ലല്ലോ ആ മഴക്കാലത്തൊരു ബുദ്ധിമുട്ട് ഇണ്ടത് ആഹ് അതെ അതെ മഴക്കാലത്ത് നല്ലൊരു ബുദ്ധിമുട്ടാണത് സംഭവം
ആഹ് ആഹ് അത് മഴ വെള്ളം നനിമ്പള്ള പ്രശ്നം അത് എന്നാലും വിടാനും കാണാനും ഒരു ഭംഗിക്കൊക്കെ ക്ക് വാണെങ്കിലാ യൂണിഫോമിന്റെ സെറ്റ് എല്ലതും വാണം.
അവിടെങ്ങനെ സ്കൂൾ വണ്ടി വീട്ട്ക്കെത്തോ?
ആഹ് സ്കൂൾ വണ്ടീ വീട്ട്ക്ക് അട്ത്ത് വരേ വെരും. കൊർച്ചൊന്നാക്കി കൊട്ക്കണം, കൊറച്ച് നട്ന്നാണ്ട് ആക്കിക്കൊട്ക്കണം.
ഉം അത് കഴ്ഞ്ഞാ അങ്ങട്ട് വെരുംന്ന് പിന്നെ അവ്ട്ന്ന് കൊണ്ട് രാൻ നേരത്ത് ഞമ്മളങ്ങട്ട് എർങ്ങിക്കണം.
ആഹ് ന്നാലുംപ്പോ നമ്മക്കൊര് താണ് സമാധാനാണ് വണ്ടിക്കായാല്.
ആഹ് ഇൻക്കൈശാ മയി ഈ മയിം കാര്യങ്ങളൊക്കാവുമ്പളേ ഒരു സമാധാനാണ്. അല്ലെങ്കിങ്ങനെ ഒപ്പം പോണം.
അതെ
അട്ത്തൊക്കായാ പിന്നെ ഞങ്ങൾടത് വടെ അട്ത്തെന്നെ, പിന്നെ അട്ത്തെന്നെ സ്കൂള്ണ്ട്. പിന്നയ്ല് ചേർത്തീട്ടില്ല, കൊർച്ചപ്പൊർത്താ ചേർത്ത്യേ.
ആഹ് അതെങ്ങനെ സ്കൂള്ലെ ബുക്കുകളൊക്കെ വീട്ടിലേക്ക് കൊടുത്തയക്ക്ണതാ?
ആഹ് വീട്ട്ക്ക് കൊടുത്തേക്കലെന്നെ തോന്ന്ണ്.
ഉം.
വീട്ട്ക്ക് കൊടുത്തേക്കലെന്നേണ്.
ഇപ്പൊ അങ്ങൻത്തെ സംവിധാനണ്ടാക് വീട്ട്ക്ക് കൊടുത്തേക്കാതെ രക്ഷിതാക്കളൊന്നറ്യണ്ട. മക്കളെ പഠ്
സാധാ മാതിരിയാണ്.
ഉം മക്കളെ പഠ്പ്പിച്ചൗടേണ്?
ഉം ഹും. ആഹ് ഇങ്ങൻത്തേ ചേർത്തീല്ലാറ്യാ. ഉം സാധാ മാതിരി ഇതീലാ ചേർത്ത്യെ പിന്നെന്തൊക്കെ?
ഇങ്ങളെ എന്തൊക്കെണ്ട്? ഇങ്ങളു
വേറെന്തൂട്ട നല്ലെ, ആഹ് ന്നായ്ക്കോട്ടെ ന്നാ ശെരിന്നാ.